ഹലോ
ആഹാ
അതെന്താ വേറെന്തൊ സൗണ്ട് അയ്ക് വേറെ കോൾ വരണ്ടാ
ഹലോ
എനിക്ക് വേറെ കോള് വരുന്നുണ്ടോ എന്ത സൗണ്ട് കേട്ടണാണ് എന്തോ ശബ്ദം
ആഹാ അത് ഇതാക്കി പിന്നെന്താ എന്താ പണി
പ്രത്യേകിച്ച് പണിയില്ലേ പണികളിങ്ങനെ തുടങ്ങാൻ വേണ്ടിയിട്ടില്ല ഇപ്പ ഇപ്പൊ മക്കളെ അയച്ചിട്ടുള്ള ഒരു ശ്വാസംവിടലുണ്ടല്ലോ അത്
ആഹാ നിനക്ക്ന്താ ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോ എന്താ പണിയുണ്ടാവാ.
വെറുതെ ഇരിക്കുമ്പം പുസ്തകം വായിക്കും. പുസ്തക എല്ലാം കൊറ വായിച്ചിട്ടുണ്ട് നീ വായിക്കലണ്ടാ മറ്റേ നമ്മെ അഗിൽ പി ധർമ്മജന്റെ ഏതെങ്കിലും പുസ്തകം വായിച്ച്ണോ
ഞാൻ ഒന്നും വായിച്ചില്ല വായിക്കണംന്നുണ്ടായി നിനക്ക് ഏതാ ഇഷ്ടപ്പെട്ട പുസ്തകം അയാളെ
ആളെ പുസ്തകങ്ങളെല്ലാം നമുക്ക് വായിച്ചാ ഇഷ് ഇഷ്ടപ്പെടൂടി ഒന്നാമത്തെ ഫസ്റ്റ് റാംകെവറോഫ ആനന്ദി
അത് ഞാൻ വായി അതിന്റെ കഥയ എന്താ പറഞ്ഞോ പിന്നെ വായിക്കാ ഇപ്പം സമയമ ഇല്ല മോളെ വായിക്കാന്ന് അപ്പളേക്ക് മക്ക വായിക്കുമ ഒന്നിങ്ങ് വായിക്കണം വേറെന്നെിലും നിക്കാ ഇതാക്കാൻ കഴയില്ല
ആഹാ അതില് നമ്മള ഇപ്പ നമ്മളെ സമൂഹത്തില്ൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന ആൾക്കാരുണ്ടല്ലോ ഹിജഡ എന്ന് പറയുന്ന ആഹാ അ ത്തിൽ പെട്ട ഒരാളെ ഒരു മല്ലിന്ന് പറഞ്ഞിട്ടില്ലേ ഒരു കുട്ടീന്റെ അവര് അനുഭവിക്കുന്ന വെച്ചാൽ അവര് എത്രത്തോളം ഉപദ്രവിക്കാൻ പറ്റും ഏത് ഭാഗത്തു നിന്നായാലും ഇപ്പൊ പോലീസിന്റെ ഭാഗത്തു നിന്നായാലും അവരോട് പെരുമാറുന്ന ഒരു രീതിയ ഉണ്ടല്ലോ അവര് വെറും ഒര് ശരിക്കും പറഞ്ഞിഞ്ഞാൽ ഈ വേശ്യപ്പണിക്ക് നിൽക്കുന്ന ആൾക്കാാര് നല്ല രീതിക്ക് അവരെ കാണുന്ന ആ ഒരു മൈൻഡില്ല്ലേ അവരെ ഉപദ്രവിക്കുകാ
അതേപോലത്തെ എന്തോ സിൽമയും ഉണ്ടായിട്ടില്ലേ പക്ഷെ അതിൽ കൊറട്ട്
ആഹ് അങ്ങനത്തെണ്ടായിട്ടുണ്ടന്ന് തോന്നുന്നു ഹിജഡകളെവെച്ചിട്ട് ഏതോ സിനിമയണ്ട കൃയമായിട്ട്ഓർമ്മയില്ല ആ. അപ്പൊ അവർ ഉപദ്രവിക്കാം അപ്പൊ ആ ആ മല്ലിനീനെ മനസ്സിലാക്കുന്ന ഒരു. പിന്നെ ക്യാരക്ടറ നേടുത്ത് വരുന്ന ഹീറോ ആയിട്ട് നടനായിട്ട്. ത്ത് പറയുന്ന ആള് പക്ഷെ അവര അവസ്സ്ഥകളും എല്ലാം മനസ്സിലാക്കിട്ട്. എണ നല്ല പോടി.
അ പേര്മാറഴച്ച ഞാ അഗിൽ പി ർമ്മന്റെ എല്ലാ പുസ്തകവും ഞാൻ വായിച്ചിടുണ്ട് അതുകൊണ്ട് ഈ അവര്. പേരുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോം മാറിപ്പോ. അതിനന് ശേഷം വന്നതാണ് രാത്രി പന്ത്രണ്ടന് ശേഷം. ശേഷം നല്ലൊരു കഥ അതിനു ശേഷം ജോബോട് വന്നു അപ്പൊ അതെല്ലാം ഞാൻ വായിച്ചന്.
വേറൊന്നുമില്ലേ നി അന്ന് വേറെ എന്തോ ഒരു ബുക്ക് ഉണ്ടല്ലോ അതെ.
നതിയിലത് റാം തന്നെ ആതിന്റെ.
ആഹ.
പിന്നെ ആനന്ദിന്ന് പറഞ്ഞ ഒരു പെണ്.
മല്ലീന്നലെ നീ പെണ്ണിൻന്റെ പേര് പറഞ്ഞത്.
മല്ലി അയിന്റെത്തിലെ ഹിജഡയായിട്ട് അഭിനയിക്കുന്ന ആള് മല്ലി റാമിന്റെ. ഓപ്പോസിറ്റ് നടിയായിട്ട് വരുന്നത് ആനന്ദി അതില് ഏറെക്കുറെ കഥ. വരുന്നത് മല്ലീറതാണ് മല്ലി ഇപ്പോ ഓ ഓള മനില. ആദ്യ ആണായിട്ട് ജീവിച്ചു പിന്നെ പെട്ടെന് ഓൾക്ക്. അവർക്ക് അവര ഇതെന്താന്ന് മനസ്സിലാാവല്ലോ അപ്പത് പെണ്ണിന്റെ രൂപത്തി. വീട്ടിലേക്ക് മാറുമ്പോം വീട്ടുകാാര് തള്ളി പററഞ്ഞു വീട്ടുകാർ വീട്ടിൽന്ന് പുറത്താക്കി അപ്പൊ. അനിയന് ആ മല്ലീന്റെ അനിയനെയും ബുള്ളറ്റിനോട് ഭയങ്കരായിട്ട് ആഗ്രഹണ്ട് അപ്പൊ ഇവള് ഈ പിന്നെ ഹിജടകൾ ഇങ്ങനെ നമ്മള് നമ്മൾ പോവുമ്പോ കാണല്ലേ കൈതട്ടി പൈസൊക്കെ ചോയ്ക്കുന്നതും ആഹ അങ്ങനെയെല്ലാം ആഹ അങ്ങനെയെല്ലാം പൈസ ഉണ്ടാക്കിയിട്ടും അങ്ങനെയ കഷ്ടപ്പെട്ടിട്ട് നല്ല ഒരു അനിയന് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിട്ട് അപ്പൊ അങ്ങനെ ആഹ ബുള്ളറ്റ് വാങ്ങി വീട്ടില് സർപ്രൈസ് ആയിട്ട് കൊണ്ടക്കും പക്ഷെ ആഹ അവനത് സ്വീകരിച്ചിട്ടില്ല അവളെ തല്ലി ഇറക്കിയ ഓടിച്ചു വണ്ടി തച്ച് പൊട്ടിള്ള അത്രീം ഓള് കഷ്ടപ്പെട്ട് ഇതാക്കിട്ട് വാങ്ങിക്കൊടുത്ത വണ്ടി ഓളെ മുന്നിലിട്ടിട്ട് മൊത്തം തല്ലി പൊട്ടിച്ചു ഇതാക്കി അപ്പൊ അവൾക്കത് ഭയങ്കര പിന്നെ വെച്ച അവള് ചെറുപ്പത്തിലോള ഒരുപാട് പേര് ഉപയോഗിച്ചിട്ടുണ്ട് ആണുങ്ങൾ അതെല്ലാം ഓള അങ്ങനെ എന്തെല്ലാം ഓളെ ഫുള്ളും ദ്രോഹിക്കുന്നത് തന്നെ പോലീസുകാര് വലിച്ചേച്ചു കൊണ്ടോയിട്ടും അങ്ങനെ ഇങ്ങനെ ലാസ്റ്റ് ഓള് മല്ലി അതില് മരിക്കുന്നുണ്ട് അതിലാ മല്ഈ പോലീസുകാർ ഉപദ്രവിച്ചിട്ട് ആഹാ മല്ലീനെ മനസ്സിലാക്കിയത് റാംമാത്രം അത് ഇപ്പൊ ഇങ്ങനെ തന്നെ റാമ ഇന്നും ഈ തീവണ്ടിയില് ജോലി സ്ഥലത്തേക്ക് പോകുമ്പോ മല്ലി ഇതില് വരും ഈ തീവണ്ടിലന്നെ ഇങ്ങനെ കൈമുട്ടീയിട്ട് അപ്പൊ ഇവനെ കണ്ടപ്പോൾ ഓൾക്കെന്തോ ഒരു ഇഷ്ടം ഇപ്പം ഇവനിക്ക് തിരിച്ചും അങ്ങനെ ഒരു ഇഷ്ടം തോന്നുന്നുണ്ട് പക്ഷെ ഓള് പറയുന്നുണ്ട് ഒരു രിക്കലും നമ്മള് തമ്മില് ചേരൂല
ആഹ ഓരോ സിനിമയില് ഈ ബാഗില്ല പോലെ ഇക്ക് തോന്നും ഇതല്ല ഇങ്ങനെ ഇത് പക്ഷെ ഒന്നിക്കൂല
ന്ന് പറഞ്ഞു വന്നിട്ടില്ലാന്ന് തോന്നല്ലോ
അല്ല ഈ ഈ ഈ പറഞ്ഞ ഡയലോഗ് അങ്ങനെ ഇതാക്കി തീവണ്ടില് കണ്ട്മുട്ട ട്ടീട്ടില്ലേ ഇത് ആഹ അങ്ങനത്തെത് കണ്ടിട്ടുണ്ട്
അതെ അവസാനം പിന്നെ ആനന്ദി എന്ന് പറഞ്ഞ് പിന്നെ അവര് ഇതായിട്ട് വരുന്ന ആ റാമും ആനന്ദിയാണ് പിന്നെ വരുന്നത് കണ്ടിട്ട്
ആഹ്
ആനന്ദി ഇവര് ഓഫീസിൽ വെച്ചിട്ട് ഇങ്ങനെ കണ്ടുമുട്ടി അങ്ങനെയൊക്കെ
ലാസ്റ്റ് ഒന്നിക്കും
ഉം ലാസ്റ്റ് റാമ് ഏതോ നാട്ടിലേക്ക് പോകുന്നുണ്ട് എന്നിട്ട് ആനന്ദി ആ നാട്ടിലേക്ക് അന്വേഷിച്ച് ഓനിം അന്വേഷിച്ചു പോവുന്നതാണ് അയ്ന്റെ അവസാനം വരുന്നത് ശരിക്കതൊരു ഫുള്ളായിട്ട് അവസാനിച്ചുന്ന് പറയാനാണും അവസാനിച്ചിട്ടൂല്ല ശരിക്കും അതിന്റെ ഒര്ത് രണ്ടാം ഭാഗം വരണ്ടൊരു രീതിയിലാണ് ആ കഥ അത് പിന്നെ ദിബിധർമ്മന്റെ ഏകദേശം എല്ലാ കഥിം അങ്ങന തന്നെ അയാള് ഒരു ടിസ്റ്റ് ഇട്ട് അത് അവസാനിപ്പിക്കും എന്നിട്ട് പിന്നെ അടുത്ത പ്രാവശ്യം ഇനി വരുന്നില്ലെ ആ ഒരു രീതി
വേറൊരു പുസ് പുസ്തകം ഉണ്ടല്ലോ പക്ഷെ ഞാൻ ഇവിടെ മറ്റേ ഇവിടെ പോവൂലെ മായി പൂ പൂവെല്ലാം മറ്റേതായിട്ട് ഇണ്ടാവൂലേ പൂക്കളെല്ലാം വിക്കുന്ന സ്ഥലം ഇങ്ങനെ പരിപാടിയായിട്ട് ഈ നമ്മളെ ഇവിടെല്ലേം ഇണ്ടാവല്ണ്ട് അവര് സർവകശാലരെ പൂവിന്റെ ഇത് മേള അപ്പൊ അവിടെ ഈല് ഉണ്ടായാലും ഒരു ഒരാൾ ഇങ്ങനെ എന്തോ നിങ്ങൾക്കറിയാമോ നങ്ങ ആര്ക്ക്റിയാം അങ്ങനെന്തോ ഒരു ബുക്ക് കണ്ട് അത് ആരെ അറില്ല ഒരു വെള്ള വെള്ള വെള്ള മുഖച്ചട്ട ഇയാള് തന്നെ തോന്നി ഇയാള് വേറെതൊന്നാണോ ഇന്ക്ക് തോന്നില്ല ഭയങ്കര ഇത് കഴിഞ്ഞിട്ടില്ലെ രണ്ടാം ഭാഗമാണോ അത് ന്ന് ഇനിക്കും അറിയില്ല എന്ത് പറയാ ആൾ ഭയങ്ക ആൾ അൾക്കാരെല്ലാം അതെന്നെ ചോയ്ച്ചോണ്ട് പക്ഷേ ഭയങ്കര പൈസ മുന്നൂറ്റി അത്ര ആ
ആഹ് അവ്‌രെ ബുക്ക്നൊ ആയിരത്തി തൊണ്ണൂറ്റി ഒമ്പത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് എല്ലാം അങ്ങൻത്തന്നെ പൈസ. ഇല്ല അഗൽപി ധർമ്മചെന്നത് റാംകെറാഫാനതിക്ക് ശേഷം വന്നത് പിന്നെ ഇതാണ്. എന്തിനാന്നറിയോ സ് ഞാൻ വായിച്ച്ണ്. ബർമുട ട്രയാങ്കള്ടെ ഒരു കഥ പറയുന്നെ കഥന്നെ.
ഒര് വെള്ള ഒരു പെണ്ണും ചെക്കനും പൊർത്ത്ക്കാ അങ്ങനെ എന്തോ ആണ് വേറെ ആളന്നറിയില്ല. പക്ഷെ വയങ്കര അതാണ് ചോയ്ക്കുന്നുണ്ടായ്.
ഞാൻ അഗതിം വായിച്ച്ണ് നല്ല തടിച്ച പുസ്തകേനി പേര് ഓർമട്ട്ണില്ല ബർ ട്രയാങ്ക്ൽടെ കഥ പറയുന്നതാന്ന് അവര് ഈ ബർമ്മള ട്രാങ്കളും നോക്കിട്ട് പോന്നെ ആ ഒരു സംഭവ ഹ് കഥിയാന്നത് കൊറേ ആൾക്കാര് കൂടിട്ട് അയ്ന്റെ കഥന്റെ പേര് എൻക്കോർമ്മ പിന്നെ അയ്ന് ശേഷം വന്നത് പിന്നെ അല്ല ഒന്ന് ഓജോ ബോട് പ്രേതങ്ങളെ പിടിക്കുന്നത് പിന്നെ ഒന്ന് രാത്രി പന്ത്രണ്ടിനു ശേഷം അത് ഏകദേശം പ്രേതത്തിന്റെ കഥന്നെ.
വേറേതും വന്നിലില്ല അലയാള് ഉം ആഹ് അയാളെ കഥയെല്ലാം സൂ അടിപൊളിയാടി എല്ലാം നമ്മള് വ ഒറ്റിരിപ്പിന് മ്മള് എത്ര തടിച്ച പുസ്തകാന്നെ ഒറ്റിരിപ്പിന് നമ്മള് വായിച്ചു തീർക്കും അതൊറപ്പ ഇപ്പൊ ഞാന് പോവുന്നുണ്ടല്ലോ വായനശാല പോകുന്നിടത്തന്നെ. ഇച് പിള്ളേര് വന്ന് ചോയ്ക്കാ ഇയാളെ പുസ്തകത്തിന.
അവിടെ ഇണ്ടാ എല്ലാ പുസ്തകവും.
ഇൻക് സാ ഈ ശമ്പളം കിട്ടുന്ന സമയത്ത് ഞാൻ വാങ്ങി വെക്കാലാണ് ഈ പുസ്തകെല്ല അത് സുധർമ്മജന്റെതെല്ലാം ഞാൻ തന്നെ വാങ്ങി വെക്കലാ
ആഹ ഏടെ അയ്ന്റെ വായന ശാലീലാ.
വാനനശാല ക്കെന്നെ വങ്ങി വെക്കലാ ഞാൻ ഉം
ആഹ ഇനിക്ക്ത് വായിക്കും ചെയ്യാ അതിന് ശേഷം അത് നിങ്ങളെ പേര് എഴുതോ കൊടുത്ത ആളെ പേരെഴുതാൻ കഴിയേ ഇതാക്കാൻ.
ഞാൻ എഴുതലൊന്നുല്ല ഇല്ല അവ്ടെങ്ങനെ പിന്നെ പെറന്നാളിനും വിവാഹ വാർഷിത്തിനെല്ലാം സമ്മാനായിട്ട് കൊണ്ട് തര്ത്ത്ണ്ട് ആൾക്കാര്
ആഹാ
ഉം ന്.
വായനശാലേൽ ഇതാക്കിയാല് ഇതെല്ലാം കിട്ടുന്നുണ്ടോ നിങ്ങക്ക് ശമ്പള എല്ലാം കിട്ടുന്നുണ്ടോ?
ആ അതും മൂന്ന് മാസം കൂടുംമ്പം കിട്ടും ഒരു മാസം ഒരു മാസം അങ്ങനെയല്ല. മൂന്ന് മാസം ആവുമ്പം. പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി അറുപത് അങ്ങനെ ഒരു മാസം നാലായിരത്തി ഒരുന്നൂറ്റി ഇപ്രാവ്ശ്യം ആയിരം കൂട്ടിന്ന് . എപ്പം മുതലാണ് ഹ് പ്രാബല്യത്തിൽ വരുന്നേന്ന് അറിയില്ല ഐന്ന്ച്ചാൽ നമ്മ. ക്ക് ഈ വായനശാലന്റെയെല്ലാം വർഷം ആരംഭിക്കുന്നത് ഏപ്രിലാ
ആഹ് മറ്റേ മഇതുപോലെ ബേബേങ്ക് പോലെ.
അങ്ങനാ വർഷാരംഭം ഏപ്രിലാ അപ്പൊ നമുക്ക് ഇപ്പൊ നെലവിൽ നമുക്ക് കിട്ടിയത് മാർച്ച് വരെയാണ് ഏപ്രിൽ ശേഷം കിട്ടിയില്ല അതുകൊണ്ട് പൈസ കൂടീനൊ ഇല്ലൊന്നും അറിയില്ല.
ഏപ്രിൽ, മെയ്, ജൂൺ കിട്ടാനായില്ല ഹ് ജൂൺ.
ഇപ്പ നീ മാർച്ച് വരിയില്ലത്. ഇപ്പ ഈ കഴിഞ്ഞ മാസാ കിട്ടിയത് എല്ലാം അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് കിട്ടൊന്നുല്ല കൊർച്ച് ഡിലേ അല്ലാവും. ചെല സമയത്ത് ആറുമാസത്തെ ഒന്നിച്ച് കിട്ടും. ആ ആഹ് മാസത്തില് നാല് ലീവ്.
ആളെ പിന്ന് അപ്പൊ വൈകുന്നേ രാണോ പോവാ?
ആഹ് വൈകുന്നേരം അഞ്ച് മണി റ്റു ബാങ്ക് കൊടുക്കുന്ന ആ സമയം വരെ. അഞ്ചുമണി മുതൽ ഇരിക്കും ആ ശെരി. ക്ക് നാല്മണി മുതൽ.
അപ്പൊ ഒരാളെ നീ മാത്രേ ഉണ്ടാവൂ വേറെ ആരെങ്കിലും ഉണ്ടാവൊ?
ഞാൻമാത്രം പിന്നെ പുസ്തകം എടുക്കാൻ വേണ്ടി പുള്ളര് വരും
വല്ല്യ വായനശാലയാ
ഇല്ല നമ്മളത് ഇപ്പ തൊടങ്ങിയിട്ടേ ള്ളു ഒന്ന് ആയിരത്തി ഇരുന്നൂറ് പുസ്തകങ്ങളേ ഒള്ളൂ അധികവും പത്തായിരം മൂവ്വായിരം നാലായിരം എല്ലാം പുസ്തകങ്ങള്ണ്ടാവും ചെല സ്ഥലത്തെല്ലാം
ഉ
ഇപ്പൊ നമ്മളത് തൊടക്കായതോണ്ട് ഒരു രണ്ടു വർഷം ആയന്നെള്ളു അതുകൊണ്ട് അത്രയും പ്രശ്നം
പുസ്തകങ്ങളെല്ലാം നീ ആ ക്രമീകരിക്കേണ്ട ഇങ്ങനെല്ലാം വെക്കേണ്ടി വരൂല്ലേ ഈ ഈ അട്ടി അട്ടിയായി
ആ അതെല്ലാ ആദ്യം ആക്കി വെച്ച് ഞാൻ കേറിയപ്പതന്നെ സെറ്റ് റെഡിയാക്കി വെച്ണ് ഇപ്പത് ഓരോരാള് എട് കുന്നതിനനുസരിച്ചിട്ട് അങ്ങനെ പിന്നെ നമ്മള് ഫോണിലെല്ലാം ചെയ്യാനുണ്ട് ഇപ്പൊ അംഗന വാടി ടീച്ചർക്ക് ച്ചർമാര് പറിണ പോലെ ഈ പുസ്തകങ്ങളെ പേരെല്ലാം ഫുള്ളും ഫോൺല് അടിച്ച് കേറ്റണം
അതാരാ ഇട്ത്ത് അല്ല അത് ആരെല്ലാം ഇട്ത്ത്ന്നെല്ലാം അറിയാനാ
ഇപ്പം ഇപ്പം നമ്മളോട് പറഞ്ട്ടുള്ളത് ഇവ്ടെ ആയിരത്തി ഇരുന്നൂറ് സ്റ്റോക്ക് ബുക്ക്ന്ന്ർഞ്ട്ട്ള്ളൊരു ബുക്ക്ണ്ട് ആ പുസ് പുസ്തകത്തിൽ നമ്മള് ഫുള്ളി ആയിരത്തി ഒര്നൂറ് ബുക്കിന്റെ പേരും അത് പിന്നെഴു തി യാളെ പേരും എന്താന്നൊരു കേ ഏ ഇത്ണ്ടാവൂല്ലേ വേർതിരിക്കൂലെ നോവല്
ആ നോ നോവലാണോ കഥയാണോ
ആ അതിന്റെ വെലയും ഇങ്ങനെയെല്ലാം നമ്മൾ എഴുതി വെക്കണം ആ പുസ്തകത്തില് സ്റ്റോക്കിന്റെ പുസ്തകത്തില് അത് സെയിം അത് നമ്മൾ ഫോണിലേക്ക് ഇൻ ചെയ്യണം
ഏ അതും ഹ് മറ്റേ നമ്മ അട്ച്ചിട്ട് കേ ഹ് ഫോണിൽ കേറ്റണോ?
ഇപ്പാക്കിട്ട് ഫോണിലേക്ക് ഈ ആയിരത്തി ഇരുന്നൂറ് പുസ്തകം ഈ സംഭവങ്ങളെല്ലാം ചെയ്തു വെ ക്കണം ഞാൻ നന്നൂറ്റി എമ്പതാട്ടെ രീതീൽ ഇപ്പൊ ഇപ്പൊ സെപ്റ്റംബർല് എങ്ങാന വര് വരും ചെക്കെയ്യാൻ വരും വർഷാവർഷം എന്നിട്ട് നമ്മളെ ഗ്രെ ഗ്രേഡ്ണ്ട് എ മുതൽ എഫ് വരെ ഗ്രേഡ് അപ്പൊ അവര് ഗ്രേഡ് നമുക്ക് ഇങ്ങനെ കൂട്ടി കൂട്ടിതരും അത് ഏ ആണെങ്കി നല്ല കഷ്ട്ടം എ പ്ലസ് ആണെങ്കി പൈസിം കൂടുതലാണ്ട് നല്ല കഷ് ട്ട പ്പാടുണ്ട് നമ്മളിതിപ്പം തൊടക്കം തന്നെല്ലേ നമ്മള് എഫ് ണ്ടായി തൊടങ്ങുമ്പ പെട്ടെന്ന് തന്നെ ഈയിലേക്ക് കേറി ആരും അങ്ങനെ കേറലില്ല നെലവി ൽ എന്ന് വെച്ചാ ഒരു ഗ്രേഡ് ണ്ടായ രണ്ട് മൂന്ന് കൊല്ല ആ ഗ്രേഡ് തന്നെ നിക്കല്ണ്ട് പക്ഷെ നമ്മള് എഫ് ന്ന് പെട്ടെന്നന്നെ ഈയിലേക്ക് ചാടീന്നേനു
നിങ്ങൾ നല്ല ബുക്കും കൊറവാണ് അതെല്ലാം വേം ചെയ്യും ചെയ്യുമ്പൊ അയ്ന്റെ ഇതനുസരിച്ച് കൂടോല്ലോ
പരിപാടികള് നടത്തണം പരിപാടികള് നടത്തിയാൽ അയ്നനുസര്ച്ട്ട് പൈസണ്ട് ശെരിയെടി ടൈം നോക്കീ നീ ശെരി ഓക്കെ
ആ ഓക്കെ